ആഹ് എന്തോ എടുക്കന്ന്
എന്തടുക്ക അതാണ് കട കെടക്കാനായി തുടങ്ങി ഫുഡൊക്കെ കഴിച്ച്
ആന്നോ പിള്ളേരൊക്കെ കിടന്നാ
പിള്ളോരൊക്കെ കടന്നു പിള്ളേർ ഇന്ന് വ ലിയ മോന് വയറ് വേദന ആയിട്ട് ഓൻ നേരത്തെ കിടന്നിട്ടുണ്ട്
ആണോ അയ്യോ എന്താ പറ്റി വയറ് വേദന
എന്ത്യാവോ ന്നിപ്പോ ഇപ്പൊ തുടങ്ങിയതാ അപ്പൊ മഹ്റിബിനു ശേഷം തുടങ്ങിയ പറ
ആഹ് എന്ത മരുന്ന്‌ വല്ലോം കൊടുത്ത? ഇഞ്ചി വല്ലാം ചതച്ച് കൊടുക്കാൻ എന്തായിരുന്നു
അതന്നെയാണ് ഇഞ്ചിയും പിന്നെ അതുപോലെ ജാതിക്കും തേനും ആക്കി അത് കൊടുത്തു പിന്നതുപോലെ പാൽക്കായം ണ്ടായിന് വയറുവേദന ആവുമ്പോ മ്മക്ക് കയ്യണ മാതിരി മാർഗങ്ങളൊക്കെ നോക്കി എന്തായാലും ഇപ്പൊ ഉറങ്ങി എനിക്ക് തോന്നുണ് സുഖ ഉണ്ടാവുംഒന്ന് അപ്പൊ പിന്നെ അതിന്റെ റസ് റ്റ്, അയിന്റെ ഒരു ഇതിൽ ഇങ്ങനെയ് നി ഇതുവരെ
ആഹ് പുറത്തന്ന് വല്ല ആഹാരം വെല്ലാം കഴിച്ചാരുന്നാ?
ഇല്ലേ ഇന്ന് പുറത്തുനിന്ന് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല ഇവിടുന്ന് ഇന്ന് സ്കൂളിട്ട് വന്നപ്പഴേ ഭയ ങ്കര വിശപ്പ് പറഞ്ഞിക്കണ്ട് അപ്പൊ സ്കൂളിൽന്ന് നേരെക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ന്നെ അയിന്റെ എടങ്ങാറൊക്കെ ആയിരിക്കും ആഹ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ
ആണല്ലേ ആഹ്
ഉം എല്ലാവർക്കും രണ്ട മൂന്നെണ്ണത്തിനും അങ്ങനെന്നെ ഭക്ഷണം മുന്നിക്കെത്തിയാ അത് ഭയങ്കര മുഖം തിരിച്ചതാക്കും വേറെ എന്ത് ഫുഡ് കൊടു താൽ ഓൾക്ക് വല്ല മന്തിയോ ബിരിയാണിയോ അങ്ങനെ ത്തെക്കായ ഒൽക്ക് ചൂടാക്കി ചൂടാക്കി പിന്നീ പിന്നി കഴിക്കാൻ നല്ല ഉസാറാ നമ്മള് സാധാ വീട്ടിൽ ഇണ്ടാക്കണ ഫുഡ ഉള്ളൂ ഓൽക്കൊരു
അതാ അവർക്ക് അതിനക ടേസ്റ്റ് പിടിച്ചിരിക്കുന്നു മറ്റേനകത്ത
അതാണേ മറ്റേന ഇപ്പൊ ഇടക്കിടക്ക്ങ്ങ ങ്ങനെ ചൊ യ്‌ക്കും
ആഹ്
ഓ
ആഹ് ആഹ് എല്ലാം കഴിച്ചോ? ആഹാരൊക്കെ കഴിച്ചോ?
പോവല്ല ഭക്ഷണം കയ്ക്കാൻ പോർത്ക്ക് പോവല്ലേ നമ്മക് ഷവായ എന്തെങ്കിലും പോവല്ലെ ഇമചെ, ഇങ്ങ പറിം മുണ്ടാൻ പാടില്ല ആ ആഹാരൊക്കെ കഴിച്ചു കഴിഞ്ഞു അടുക്കളയിന്നൊക്കെ കഴിഞ്ഞു ക്ലീൻ ചെയ്തു പോന്നു അപ്പൊ നടക്കി പോന്നു ഇനിവിടെ നിടക്കല്ല പുറപ്പാട് ഇങ്ങനെ ഒക്കെ കഴിഞ്ഞു ക്‌ളീൻ നിസ്കാരം ഒക്കെ കഴിഞ്ഞെ ഫ്രീ ആയിങ്ങനെ ഇരിക്കാ അപ്പൊ
ഇനി രാവിലെ വെളുപ്പിനെ എണീക്കണല്ലോ അപ്പൊ
ആഹ് അഞ്ഞ് രാവിലെ വെളുപ്പിനെ നീക്കണ്ടില്ലേ കാരണം മക്കൾക്ക് സ്കൂള് സ്കൂള ആയിട്ടല്ല രാവിലെ അഞ്ചേ മുക്കാല ആകുമ്പോ ത്തിന് വലിയ മോനെ വിളിക്ക മദ്രസല്ലൊണ്ട് ആറേ പത്തിന് മദ്രസ തൊടങ്ങും അവിടെ
ആഹ് വെളുപ്പിനൊക്കെ എണീക്കോ അപ്പോ?
ആ ഓനെ ഒരൊറ്റ വിളി വിളിച്ചാ മതി ഓൻ വേ എണീക്കും
എണീറ്റോളോ?
ഉം ഓന അങ്ങനത്തെ പ്രശ്നേല്ല പക്ഷെ അത് അങ്ങനെ ശീലായി പോയി നമ്മള് ചെറുപ്പത്തിലെ അങ്ങനെ വിളിചൊണത്തി ഓല്ക്ക്
ശീൽ ആഹ് ശീലായിപ്പോയി അത് ശരി ശരി അല്ല ചെല പുള്ളാരൊക്കെ ആണെങ്കിൽ എത്ര വിളിച്ചാലും എണീക്കത്തില്ല
ആഹ് ചില പിള്ളേരുണ്ടാവും പക്ഷെ ഇവനെ എനക്ക് ആദ്യേ ഇത് തോന്നിയില്ല ട്ടോ കാരണം മറ്റൊരാടാമ അവനെ വിളിച്ചുമ്പോ ഏഴു മണിയൊക്കെ വിളിച്ചു ഏഴേ ഇരുവയ്ന് ഓനെ വിളിച്ചു ന്നാൽത്തന്നെ തന്നെ ഓൻ പിന്നേം കെടക്കും ങ്ങൾ പൊയ്കാണി ഓട്ന്ന് ഞാന്ന് മദ്രസ്സ ക്ക്
ആണല്ലേ
പക്ഷെ ഇവനമ്മാതിരി ഒരു പ്രശ്‌നെ പറയില്ല ഓനെത്ര കണ്ണും തിരുമ്പിയാലും എണീക്കും രണ്ട് തട്ട ഇട്ട് വരുമ്പോത്തിനോ ഓന് വേ എണീട്ട് ഓന്റെ കാര്യങ്ങൾ ചെയ്ത് ഓന് മദ്രസ് പോയി ആ ആ ഓന് അമാതിരി കൂസലില്ല മറ്റോ എണീക്ക്ണ മടിയോ ണ്ട് ഞാൻ ഇന്ന് മദ്രസ്ക്ക് പോണില്ല ഞാൻ പറയും ഉസ്താദിനെ ഇന്ന് ഞാൻ വിളിച്ചു പറയാണ് കള്ളറാണ് പറയാന്നിട്ടോ പറയുമോ അപ്പൊ വേആണ്ട് പൊന്തും ഉസ്താദുമാരെ പേടിയാണാണോ നമ്മള് പറഞ്ഞ് കയ്യോന്ന് ഒരു പേടി വേഗം നേരങ്ങട്ട് ഇങ്ങള് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഞങ്ങള്താ കഴിച്ച് കഴിഞ്ഞ് വറുതേ ഉള്ളു കഴിച്ച് ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നു ഇങ്ങനെ ആഹ് ഇനിപ്പോ ഫു ആഹ് ചോറ് ചോറ് ഞാൻ ചോറാ രാത്രി കഴിക്കുന്നേ
ചേലോലൊക്കെ വിളിക്കുമ്പോ പറയേ ചിലോല്ക്കൊന്നും ഷുഗർ പ്രഷർ ഒക്കെ ഇല്ലോലാവുമ്പോ ആകുമ്പോ ഒക്കെ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് പറയും ചെലോലൊക്കെ വിളിക്കു
ആ ആ എന്ന അങ്ങനെ അവിടെ ഷുഗർ ഒക്കെ ഉള്ളോർക്ക് ചപ്പാത്തിയൊക്കെ മതി രാത്രിയില് കഞ്ഞി ചിലരെ വീട്ടില് കഞ്ഞി അങ്ങനെയൊക്കെ നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കുന്ന തന്നെ ചോ പിന്നെ പിന്നെ എന്തെലമ്മ എന്തെലും പുറത്ത്ന്ന് എന്തെലും മേടിക്കുവാണെങ്കിൽ അതൊരു ത്രി കഴിക്കും അല്ലാതൊന്നും ഉണ്ടാക്കി കഴിക്കണണ്ടു ഉം
അതന്നെ രാവിലെ ഉണ്ടാക്ക്ണ ഭക്ഷണം തന്നെ രാത്രിയിലേക്ക്
ആഹ്
അത്രയും കാര്യങ്ങളൊക്കെ ചൂടാക്കിയാൽ തന്നെ കഴിക്കും അല്ലാതൊന്നും പറഞ്ഞാതിരി നമ്മുക്ക് രണ്ടു നേരം ഫുഡ് ഉണ്ടാക്ക അതൊന്നും നടക്ക്ണ കേസല്ല പറയും ഞാന്
അല്ലല്ല അതാ അന്ന് ഉച്ചക്ക് ഇവിടന്ന് വരെ പോയിട്ടും വന്നതേ ഉള്ളു അങ്ങനെ താമസിച്ച്
ആഹ് ഫുഡൊക്കെ എല്ലാം വിധം ഉണ്ടാക്കോ ചോയിക്ക
ആഹ് ഫുഡ് എനിക്കിങ്ങനെ അറിയത്തൊന്നും ഇല്ല ഉണ്ടാക്കാൻ ഞാൻ പിന്നെ ഫോണൊക്കെ നോക്കി ഓരോ സ്പെഷ്യലൊക്കെ വേണമെങ്കി ഓരോന്ന് ഉണ്ടാക്കും
ഒക്കെപിന്നെ പേടിക്കാനൊന്നുല്ലല്ലോ ഒക്കെ യൂട്യൂബിലാ നോക്കിയ ഏത് വിധം
ഓക്കെ എല്ലാം ആഹ് അതാ അതാ
ഉം
അതുകൊണ്ട് ഇപ്പം നമുക്ക് പേടിയൊന്നും വേണ്ട ആരെയും വിളിച്ചൊന്നും ചോയിക്കണ്ട നമുക്ക് ഫോൺ എടുക്ക അടിച്ചു കൊടുക്ക
ആദ്യക്കെ റന്നാല് ഇന്നെ കല്യാണം കഴിച്ചതിലൊക്കെ ഞാഉമ്മാക്ക് ഇങ്ങനെ വിളിക്കും നോക്കി ഇമ്മാ ഇതെങ്ങനെ ഇണ്ടാക്കണ്ടേ ഇമ്മാ എങ്ങനെയാ ഇണ്ടാക്കല് അന്നൊന്ന് പ്പോ ഇത്രോണ്ട് സൗകര്യത്തിലായിട്ടില്ലല്ലോ ഇപ്പത്തെ മക്കളൊക്കെയാണ് ഏത് ചെറിയ മക്ക ക്കളായാലും ഒക്കെ യൂട്യൂബ് നോക്ക ഫുഡ്ണ്ടാക്ക അതന്നെയാണല്ലോ സാധനം ഇണ്ടായ ഏത് ചെറിയ മക്ക ക്ക് വരെ ഇണ്ടാക്കാൻ കഴിയല്ലോ
പിന്നെ പിന്നെ നമുക്ക് വീട്ടിനിന്ന് പഠിക്കവരെ ചെയ്യാം എല്ലാ ക്ലാസ്സിലെയും വീഡിയോ വരെ
എടക്കി കിട്ടും ഓൺലൈലായിട്ട് ഓൺലൈലായിട്ട് എല്ലാം സൗകര്യാണ് മൊബൈലോണ്ട് എന്തക്കെ ഉയോഗങ്ങളാണ് അറിയ
പിന്നെ പിന്നെ മൊബൈലൊണ്ടെങ്കി എന്തൊക്കെ പുള്ളേരൊക്കെ വീഡിയോ കാണോ ഇരുന്ന് ക്ലാസ്സിൻ്റെ വീഡിയോക്കെ കാണോ ഫോണില്
ഏയ് അങ്ങനെ കണ്ടിരിക്കൊന്നുല്ല ഓൾക്ക് പിന്നെ അധി കും ഫോണങ്ങനെ യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാറില്ല അധികും എപ്പളേങ്കിലും ഒരു അഞ്ചു മിനിറ്റ് കളിക്കാൻ മാത്രാ ആഹ് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് കളിക്കാനേ കൊടുക്കൊള്ളൂ ഞാന് എപ്പളും അതന്നെ ആയാല് അവര്ക്കെ ഇല്ല എടക്ക് വന്ന് വെയ്കുന്നേരൊക്കൊന്ന് വന്ന് കളി കളി കഴിഞ്ഞ് വന്നാലൊക്കെ ഒന്ന് ചോയിക്കും അപ്പൊന്ന് ആര്തെങ്കിലും ഒരാൾക്ക് കിട്ടി കഴിഞ്ഞാല് പിന്നെ അയിമത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞ ഓൾക്ക് ഓൾക്ക് ചോയിച്ചാ പിന്നെ ഓരയിനാത്ത് പിന്നെ വേണം പി ഒരു വട്ടം ഒരു ദിവസം ഒരു വട്ടം കൊടുത്താ രണ്ടാമത് ചോയിച്ച അടിയാണ് ഇവടെ ആഹ് അങ്ങനൊരു ആഹ് അങ്ങനൊരു എത്തിയിട്ടുണ്ട് അല്ല പിന്നെ അതന്നെയാവേ മക്കളാ ചെറിയ മക്കളല്ലേ ഓര്ക്ക് പറഞ്ഞാതിരി ഫോണിന് അഡിക്റ്റ് ആയി ആ കൊറോണ ടൈമിലാണ് അല്ലെങ്കിലേ ഫോണിന് അഡിക്റ്റ് ആയത് മക്കള്
ആന്നാന്നാന്നു എല്ലാരും ശരിയാ കോറോ എല്ലാരും ഫോണായിട്ട് കൊറോണ ടൈം അല്ലെങ്കി ഇപ്പം ഓരോ ഇൻസ്റ്റയിലായാലും യൂടൂബിലായാലും ഓരോന്ന് വീഡിയോ ഇടാ തൊടങ്ങിയതന്നെ ഈ കൊറോണ ടൈമിലല്ലേ
ഏഹ് അങ്ങനന്നെയാണ് ഇപ്പൊ എന്ത് കാര്യം മ്മള് കാണണം എന്നുണ്ടെങ്കിൽ മ്മള് ഇൻസ്റ്റയാണ് ആദ്യം തുറക്കുക
ആഹ് അത് നോക്ക് സത്യ ഫോ രാവിലെ കണ്ണൊറക്കുന്ന തന്നെ ഫോൺ എടുത്തോണ്ടല്ലേ
അതാണ് പക്ഷെ ഇനിക്കന്താ ഇൻസ്റ്റേല് എനിക്കങ്ങനെ ഒരു ഒന്നും അറിയില്ല അറിയ ഒന്നും അറിയില്ലച്ചാ അത് അയിമ്മക്കിള്ളൊരു ഇതില്ല അത് ഇണ്ട് ഫോണില് പക്ഷെ അങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കൊന്നുല്ല പിന്നീം നോക്ക ഈ ഷോട്സിങ്ങനെ ഓരോ വിറ്റും കോമഡി
ആഹ് ആണല്ലേ ആണല്ലേ റീലൊന്നും എടു ക്കത്തൊന്നുല്ല
റീലൊന്നും അങ്ങനെയൊന്നും ഇല്ല
ഇല്ലല്ലേ ആഹ നമ്മള് ഓരുത്തടെ ഇത് ഓരുത്തർ ഇതുകൊണ്ട് ജീവിക്കുന്നരൊണ്ട് റീലൊക്കെ എടുത്തും യൂട്യൂബിലു വീഡിയോ ഒക്കെ ഇട്ട്
എത്ര പേരുണ്ട് അങ്ങനെ ഫാമിലി ആയിട്ട് യൂട്യൂബിലിതാക്കിങ്ങാണ്ടും റീലെടുത്ത് അങ്ങനെ കഴിയണോലന്നേ എത്ര പേരുണ്ട്
ആഹ് അവരുടെ ഒരു ഇന്റർവ്യൂ കാണണം അവരൊക്കെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിനുവേണ്ടി നിക്കുവാ അതാണവർക്കത്ര പൈസ അതുകൊണ്ട് കിട്ടുന്നുണ്ട്
അതാണ് ഓൾക്കൊക്കെ എമൗണ്ട് കിട്ടുന്നുണ്ട് അതിന്റെ മെച്ചാണ് ആ കാണ് ണത്
ആഹ് ആണ എത്രയോപേരാ ഈ യൂട്യൂബൾ എടുത്ത് ത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനത്ത് നമ്മള് വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ആദ്യം ഉള്ള വീഡിയോ ഇപ്പഴത്തുള്ള വീഡിയോ
ആഹ് കൊറോണ ടൈമിങ്ങിനാണ് ഇതൊക്കെ തൊടങ്ങി വെച്ചത് അന്നാണ് എല്ലരും അവനാന്റെ വീട്ടില് ഇരുന്നപ്പോ അതാണ് അന്ന് വീട്ടിലിരുന്ന് ഈ സംഭവങ്ങളൊക് ക്കെ വീഡിയോ വൈറലാക്കി അങ്ങനെണ് കൊണ്ടോന്ന രോ
പിന്നെ പിന്നെ അന്ന
ആഹ് അങ്ങനതി അങ്ങനെ ഇല്ലോണ്ടാണ് ഇപ്പളും ഞമ്മളൊന്നും അയിമക്ക് നോക്കി ക്കിയെതുല്ല അതാടുവെ
ആഹ് അല്ല മുക്ക് അയിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അത ഒന്നാമത്തെ കാര്യം
അതാണ് മെയിനി നമ്മുക്കിപ്പോ നമ്മള് ഒന്ന് തോണ്ടു ഇതേമാതിരി ഈ ഒലതൊഒക്കെ ഇങ്ങനെ കാണും അത് മാറ്റും പിന്നെ അങ്ങനെയല്ലതെ അറിയുള്ളൂ അല്ലാതെ ഇപ്പോ മ്മക്ക് അയിനായിറ്റ് അഡിക്റ്റായി നിന്ന് നമ്മുക്ക് ചെയ്യണം ആ ഒരു ഇതൊന്നും ഇല്ല പറയാ
ആണാണ് അകരറ്റാ ഉ ഇപ്പൊ ഫോൺ എടുത്താ തന്നെ എല്ലാവരും യൂട്യൂബ് ഇപ്പൊ നമ്മൾ പുൊറത്തോട്ട് ഇറങ്ങിയ തന്നെ എല്ലാരും റീലടുപ്പ് റീൽ എടുക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളി പോന്നവരാ മിക്കവരും ഹലോ
അതന്നെയ ആഹ് കേൾക്കുന്നുണ്ട് ഇവടക്ക് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് അഹ് ഇവിടെ ഇടക്ക ഇടക്ക് ഇങ്ങനെ ഇവിടെ കുഴപ്പവാ ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് പറഞ്ഞേ ആഹ് ഇവിടെങ്ങന എടക്കടെ ആഹ് ഇവിടെങ്ങന എടക്കിടയ്ക്ക് അങ്ങ് റേഞ്ച് അങ്ങ് പോവും നമ്മള ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഏരിയയാണേ അപ്പ അങ്ങ് റേഞ്ച് എപ്പഴും അങ്ങ് കെറച്ച് പ്രശ്നാ
ആഹ് അങ്ങൻത്തെ സ്ഥലങ്ങളവകുമ്പതന്നെ റേഞ്ചിന് പ്രശ്നാവു
ആഹ് പ്രശ്നവൈഫൈണ്ട് എന്നാലും അതിന് റേഞ്ച്റവാ
ഏതുണ്ടായിട്ടും ചെലേപ്പോ റേഞ്ച് കിട്ടാത്തപ്പോ നമ്മള്പ്പഞ് എന്ത് ചെയത് ട്ടും കാര്യണ്ടാവില്ല ചെലപ്പോ അത് കിട്ടേല്ല ആഹ് ജാതി
ക്കുമ്പോഴായിരിക്കും റേഞ്ച് ചതിക്കുന്നത്
അതന്നെയാണ് നമുക്കെരത്യാശ്യത്തിന്നരെ ഫോ കോള് ചെയ്യുമ്പളോ അങ്ങനെയൊക്കെ ആമ്പോളാണ് നമുക്ക് ബുദ്ധിമുട്ട് ശരി നമുക്ക് ഇതില്ലാത്തതിന്റെ ബുദ്ധിമുട്ടപ്പളാറിയ
ഈ ഫോ ഗൂഗിൾപേക്കെ വർ ചെലയിടത്തന്ന് വർക്കാകത്തില്ല നമ്മളിലസാനം മേടിച്ചിട്ടാരിക്കും ഗൂഗിൾപേ ചെയ്ത്ടുക്കാ അങ്ങനെ എത്രആട്ടം അബദ്ധപറ്റിട്ടെണ്ടന്നറിയാവോ
അതാണ് അപ്പളൊക്കെയാണ് അമ്മക്ക് ഇ റേഞ്ച് ഇല്ലാതിം താവാത്തി പ്രശനങ്ങള
വിശആവുന്നത് താ നാണ് ഇനി എന്തോ ഒറക്ക ഒറങ്ങാൻപോണാ എല്ലാരും ഒറങ്ങിയാ പുള്ളോരൊക്കെ ഒറങ്ങിയാ
പിള്ളേരൊക്കെ മൂന്നുപേരു ഒറങ്ങി ഇനിയിപ്പോ ഞാനും കിടക്കെ റെഡി ആയികൊണ്ട് ഇക്കന്നക്കെിഞ്ഞു അല്ലാതെ
ഉം ഉം ആഹ് ന്നാ കെടക്ക്ട്ടാ
ആഹ് ന്നായിക്കോട്ടെ എന്നാ ശരിയതെ
ഉം ഉം ശരിന്നാ ആഹ്